ആഹ കേൾക്കുന്നില്ലേ
ആ ആഹ കേൾക്കണ്ട്
ഉ ഇതൊക്കെ എന്ത എന്താ സുഖായിട്ട് പോണ കൊഴപ്പൊന്നുമില്ല അവിടെൊക്കെ എങ്ങനെ
സുഖായിട്ട് പോണ ഇവിടെക്കെ മഴയണ്ടോ
ആഹ ഇന്നക്ക ഒരു മയനുണ്ട് ഇപ്പ വല്യൊരു മഴയില്ല ങ്കിലുംണ്ട്
ആഹ ഇവിടെ ഉച്ചക്ക് ശേഷം തിരുമ്പി തോരിടാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ മഴ പൈ എ തുടങ്ങിയ അതുകൊണ്ട് പുറത്ത് ഡാം
ആഹ് പുറത്തെട പറ്റുന്ന ആട്ടില്ലായിുന്ന അപ്പൊ ഇപ്പ എന്നിട്ട് ചോട്ട് കഴിയടോ
ആഹ ആഹ
മഴ ഇന്നിപ്പോ ഒരു മഴ രണ്ടു ദിവസം വെയിലായി
ആ ഇപ്പോകുറച്ച് ദിവസ ആ ദിവസം വെയിലാണ് വെയിലാണെങ്കിൽ മൂ
വൊ അതെ അതെ നല്ല വെയിലല്ല മഴയില്ലാന്ന എന്ന വെയിലില്ല ഉം തുണിക്
പിന്ന ആ അതാണ് വെയില് കൊള്ളളാഞ്ഞാൽ തൂണികരൂ വേറൊരു സ്മെല്ലാണ് ആഹ ആഹ അത് എത്ര അത്ര പൂസിയാലും ആ സ്മെല്ല് പോകും
അതെ അതെ
പിന്നെ കുട്ടികളുടെ യൂണിഫോമിന്റെ കാര്യൊക്കെയാണ് ഗതിട് ഈ രണ്ട കൂട്ടം ഉണ്ടായാലും പെറ്റ ആവുമ്പോള നല്ല കട്ടില ഭാഗമക്കെ ആകുമ്പോള ഉണങ്ങി കിട്ടാൻ മണ മെഷീൻ ൽ ട്ടാലും ഒരു മണാണ് നക്ക് പോയിക്കിട്ടൂല
അതെ പാന്റ് ഒക്കെ കി അല്ലെങ്കില് ഇപ്പൊ ജീൻസ് പാാന്റ് കായ ഓങ്ങി കിട്ടാ പത്തീസും പത്തീസും വെൽ ഇണ്ടായൽ തന്നെ വേണം ഇനിയിപ്പം മഴയും കൂട ആയാൽ പിന്നെ പറയുംയും വേണ്ട ഉണങ്ങാഞ്ഞാാല ഒരു സ്മെല്ല ആണ് ആഹ
നമ്മ വെ വെയില് എ വെയില് ഇല്ലാഞ്ഞാല് ബുദ്ധിമുട്ടാണ് ജിൻസൊക്കെ
പിന്നെ ഫുഡ് ഒക്കെ കഴിച്ച
ആ ഫുഡ് ഒക്കെ കഴിച്ച്
ഉം എന്തെ എന്നും
ഇന്ന് തേങ്ങാച്ചോറും ചിക്കൻ കറിയ്
തേങ്ങ അവിടെ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കാറുണ്ട്ല്ലേ
ആഹ് അ തേങ്ങ ചൊറക്ണ്ടവും നിങ്ങൾക്ക് എന്താണ് സ്പെഷ്യൽ എന്തെണ്ടോ
ഇല്ല സ്പെഷ്യല് ഇല്ല ചോറ് മീന് വാങ്ങിയിരുന്നു
ആ ആ മിനൊക്കെ നല്ല ഫ്രഷ് മിനൊന്നും ഇപ്പ കിട്ട പുതുതല്ലേ
വിശ്വസിച്ച് വാങ്ങാനൊന്നും പ
ആ മീന് ആ മീന് വെലയാണേ ചിക്കനും വെലയാണ് രണ്ടും വെലയാണങ്കി ഇനി വേല മീനിനു വെല കൊറയുമ്പളും ചിക്കനും വെല കുറയും അങ്ങനെയൊക്ക അറിഞ്ഞു വരിക ഉം
പറഞ്ഞാ ഒക്കെത്തിനും വെലയാണ് എല്ലാത്തിനും
ആ ബീഫിനൊക്ക പിന്നെ നോക്കുവേ വേണ്ട ബീഫിന് അയല ഇപ്പം വെലായ ഉം അതൊന്നും ഇല്ലെങ്കി ചോറിന് കൂട്ടാനില്ല ചോറിന് കൂട്ടാനില്ല അതു ണ്ടെങ്കി പിന്നെ വേറോന്നും നോക്കണ്ട ആ അങ്ങനെ തന്നെ
അതണ്ടാവുമ്പോ പിന്നെ വേറെന്ത് ഉപ്പേരിന്ന് പറഞ്ഞണ്ട് ഒരു കറിയുണ്ടായി താളിപ്പായി
ആ അതെ ആ ഹാ നിങ്ങളെന്താ അങ്ങനെ മീൻ വെക്കലാ വെക്കലാണോ പൊരിക്കല്
രണ്ടു ഉണ്ട്
ആ ആ ആഹ് എന്താ പൊരിച്ചത് പറ്റുവോ കുട്ടികക്കൊക്കെ പറ്റുവോ വെച്ചാല്
ആ വെച്ചാലും പറ്റും എന്റെ മോന് ചെലപ്പോ വേണ്ടിവരും ചെലപ്പോ തിന്നൂല ചെലപ്പം എന്തേലും അച്ചാറുണ്ടെങ്കി അതു കൂ അങ്ങനെയൊക്കെയാണേ പല ടൈമില് പല തോന്നലാണ്. അപ്പം അങ്ങനെ ആയാലും മതി, അങ്ങനെ ഇങ്ങനെ പൊരിച്ചത് തന്നെ വേണ
ആ അച്ചാർ എങ്ങനെ വീട്ടിലിടുന്നതാണോ? അതോ വാങ്ങണതോ?
ഇല്ലാ വീട്ടിലിടുന്നുണ്ട്. ചെലപ്പോ ഇപ്പോ ഈ മാങ്ങാ സീസൺ അല്ലായിരുന്നോ.
മാങ്ങ ആ എങ്ങനെ നിങ്ങള് മാങ്ങ അച്ചാ അച്ചാറൊക്കെ ഇണ്ടാക്കല്?
ഇപ്രാവശ്യം ഇപ്പം ലാസ്റ്റ് ഇപ്പം രണ്ട് വട്ടം ഇട്ടത് അങ്ങനെ ഏ നമ്മളിപ്പോ ഓണത്തിന്റെ സദ്യയൊക്കെ ഉണ്ടാക്കൂലെ അച്ചാറ് നമ്മള് വേവിക്കാതെ അതെ അതെ ചെറിയ കട്ടിയിലൊക്കെ അങ്ങനെയൊക്കെയണ്ടന്ന് വാ വാട് തീട്ടില്ല ഒന്ന് ചൂടാക്കി എടുത്തിട്ടൊള്ളൂ. ടിയാൽ പറ്റെ ഒടയും അത് റിസോല്ല അപ്പ ഇങ്ങനെ ആക്കുമ്പം ഇതാ ടേസ്റ്റ് തോന്ന്ണു. അപ്പ ഇങ്ങനെ കൊറച്ച് എങ്ങനെ പച്ച ഇങ്ങനാകുമ്പോ നല്ലതാണ് നമ്മ ള് വീട്ട്ന്ന് വാങ്ങണെന്റെ കാറൂട്ടി ഏ
ആ ആ ആ ആ ആ
ഇതാവുമ്പം എന്നാലും കേടായി ഞാനച്ചാറ് കേടന്നാണ്.
ച്ചാറ് കേടാണ് പക്ഷേ ചെലോർക് അച് ച്ചാറ് കൂട്ടിയാലേ ചോറ് എ ങ്ങുള്ളു, ആ ആരാ ഇടല്? ഇങ്ങളാ ഇങ്ങള് ഇടലാ?
ആഹ് ഞാൻ ഇടലന്നെ.
ഏ ഏ വീട്ടില് ഉമ്മയൊക്കെ ഒണ്ടോ?
ആ ഇണ്ട്, ഉമ്മ ഇണ്ട് വ്
ആ ആ ആ ഓല കൂട്ടോ അച്ചാറ്?
ഏ ഇല്ല രൊന്നും കൂട്ടൂല ഹസ്ബൻറ് ഇണ്ട് അവർ കൂട്ടും ഞാൻ കൂട്ടും മോനും കൂട്ടും
ആ വാങ്ങിയാണ് എല്ലാ എല്ലാ ദിവസവും ഇട എന്നും ഇടല്
ആ മാങ്ങട നാരങ്ങ ഇട്ടതും ഉണ്ടവിടെ ഫ്രിഡ്ജിൽ പക്ഷെ ഫ്രിഡ്ജ്ക്ക് വെച്ചാ പിന്നെ അതിൻ്റെ ടേസ്റ്റ് പോവും പുറത്ത് വെച്ചിട്ടില്ല രസ അതിനെ കുറച്ച് കഴ്യാന വെക്കാനൊക്കു പല് വന്നാൽ പിന്നെ വേറെ സ്വയമാറ്റം വരുകയാണല്ലോ എത്ര ഒഴിവാക്കി കളിഞ്ഞിട്ട് ട്ടും കാര്യില്ല ക്ഷമാക്കാൻ വെരാംനിങ്ങ പൂണും കാര്യങ്ങളൊക്കെ തരുമ്പോ തന്നെ ഇങ്ങനെ എടക്കൊക്കെ തൊറക്കല്ല നമ്മൾ പിന്നെ ഫ്രിഡ്ജ്ക്ക് വെക്കും അതെ ആ പൂപ്പൽ ഞാ പിന്നെ ഇങ്ങനെ കൊറച്ച് മാത്രം ഒ ട മൂന്ന് സ്പൂണ് മാത്രം ഒരു പാത്രത്തിക് ഇട്ട് ബാക്കി എടുത്ത് വെക്കും ന്നിട്ടത് കഴികും പിന്നെയും അങ്ങനെ എടുക്കും മറ്റേത് പെട്ടെന്ന് പൂപ്പൽ വര്ന്ന പൂവാണ് അത് എന്നാ പിന്നെ സ്വയ പും വരാണല്ലോ
ആഹ് ചേ മാറ്റ കോപ്പല് വന്നാ നമുക്ക് തിന്നാം
ന്ന പേടിയാണ് ഇപ്പോ ആപ്പൊ ഒരു വട്ട ഇട്ടത്ണ്ടായിരുന്നു എന്താ കണ്ടിട്ടില്ല ആ ഹസ്ബൻന്റ് പറഞ്ഞ തന്നെ പിക്കളുണ്ട്ല്ലരുന്നു
ആഹ് ആയി പുഴുപ്പ ളാവും കണ്ടാല് തിന്നാ മടിയാണ് കണ്ടിട്ടില്ലെങ്കി ഇയ്യാതങ്ങനെ തിന്നോക്കോ ആ ഫ്രൂട്സിലായാലും ഏതിലായാലും പുഴുക്കൾ കാണുമ്പോളൊരു ആരെ അറപ്പാണ് കണ്ടിട്ട്
പക്ഷെ അല്ലെങ്കിൽ കണ്ടില്ലൻ കേടായാലും തിന്നും
ഷർപ്പും ഫൂഡ്സത്തെ പുഴുക്കളൊന്നും കേ ഇല്ലാനൊക്കെയാ പറേൽ തിന്നേറ്റ് കൊഴപ്പൊന്നുല്ല ചെലപ്പോ നമ്മ ഫ്രൂട്ട്സെ വാങ്ങുമ്പോൾ ചെലപ്പം ഒന്നിനും പറ്റ അയിൻ്റെ ഉള്ളിലൊക്കെ മാങ്ങയൊക്കെ ഇവിടെ പേടിച്ച്
ആ മാങ്ങ ആപ്പിള് അതിലൊക്കെണ്ടാവും
കൊളൊണി മുന്തിരിയോക്കെ പിന്നെ പുഴും കേടാതെക്കാനൊക്കെ വേണ്ടിയിട്ടായ് അയിമേ പു ഒരു സൈസ് പൊടികൾ ഇുന്നോണ്ട് ഒന്നും വരൂല ഈ ഉച്ചക്ക് പോലും പറ്റാത്ത പൊടികളാണ് ഒരുരുന്നത് അതാ കേണ് നമ്മൾ വാങ്ങിക്ക കുട്ടികളൊക്കെ പ്രത്യേകിച്ച് നമ്മ കൊടന്ന് വെച്ചൽ അങ്ങന
ആ ഞ എന്നിട്ട് കഴകൊക്കെ എല്ലാം വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജ് വക്കല്ലോ പിന്നെ ആ നേരത്ത് പിന്നെ മ
അ ആ അതാണ് നല്ലത് കഴികി കഴികി ഫ്രിഡ്ജിൽ വെച്ചാ പിന്നെ കുട്ടികൾ എടുത്ത്ന്നാലും പേടില്ല
യിമൽ ന്നെ അറിയാല നമക്ക്
ആ ണ്ടേ ഒരു മെഴക്മാതിരി ഒരു വെള്ള പൊടിയാ മ്
പിന്നെ
പിന്നെ എന്തൊക്കെ വീട്ടില് മ്മ പ്പാ ഞങ്ങള് ഉമ്മാക്കും ഉപ്പാക്കും എട്ട് മക്കളണ്ട്
ഓഹ് എട്ട് മക്ക മക്കളൊക്കെണ്ടില്ലേ
ഫാമിലിയാണ് എട്ടാള് ഏഴാളെയും കെട്ടിച്ചു ഒരാള് ഇപ്പം ഡിഗ്രിക്ക് പഠിക് ക്കാണ് ആ സെക്കൻഡ് ഇയർ ആണ് ഇപ്പ എല്ലാവരും പഠിക്കലല്ലേ ഒന്നും കഴിച്ചാൻഅയക്കൂലല്ലോ ആ ആ
ഇപ്പ ഇതാ പഠിക്കാൻ പോകാണ് പത്താം ക്ലാസും പ്ലസ്ടും എഴുതാഞ്ഞ് കാരണം അങ്ങനേം ഫെയിൽ ആയിരുന്നു പോവാണ് ആരും ഇപ്പ വീട്ടിലിരിക്കൊന്നില്ലല്ലോ
ഇല്ല പഠിക്കാനൊരു വർക്ക് കിട്ടുന്നവരെ പഠിച്ചാ അങ്ങനെയാണ് ഇപ്പത്തെ സിറ്റുവേഷൻ
ആ ഒരു അഞ്ഞൂറ് റുപ്യ ആയിരം റുപ്യ ആക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പഴും പൈസ എന്ന് പറഞ്ഞാ നമ്മ കയ്യിൽ നിക്കുന്നില്ല എന്തൊരു കാ അഞ്ഞൂറ് രൂപ കൊടുത്താണ്ട് അങ്ങാടിയിലേക്ക് ഇറങ്ങി എന്താ കിട്ടാ ഒരു വസ്തു കിട്ടൂല
ആ ആ പിന്നെ ഇനി വരുന്ന കാലം ഞമ്മള് നല്ലോൺ നല്ല പൈസന്റെ ചെലവാണ് ഇനി വരുന്ന കാലം നമ്മള് ഒരു കൂട്ടർക്ക് മാത് ഇത്തരം ജോലി ഉണ്ടായിട്ട് കാ
കാര്യല്ല ഒരാൾക്ക് അതുകൊണ്ടാണ് ഇപ്പത്തെ ആളുകള് ഫുള്ള് തങ്ങാണല് ലേഡീസ് ആയിക്കോട്ടെ ഫുള്ള് ഇറങ്ങാണ് എങ്കില് മുന്നോ ട്ട് പോകാൻ കഴിയുള്ളു ഒരാള് വരുമാനം നോക്കിട്ട് കാര്യമില്ല
ആഹ് ആഹ് ആഹ്
ഒരു ഇത് രണ്ടായിരം രൂപന്റെ ഉണ്ടാവുള്ളോ എങ്കിലും അതായാലും അതായി എന്നുള്ള രീതിയിലേ
ആ അതെതെ ആഹ് ആഹ് പിന്നെ ഈ പഠിക്കുന്ന എല്ലാവർക്കും വേണ്ട ജോലിയും കൊടുക്കാണ് എവി ടുന്ന് ഗവണ്മെന്റ് എടുത്ത് കൊടുക്കാനാ ഈ ജോലി ചെലര് പഠിച്ചിട്ടും ഒന്നും കാര്യ രിയില്ല രാഷ്ട്രീയ സ്വാധീനം കൊണ്ടോ പൈസന്റെ അട്ടിമറി കൊണ്ടോ ഒക്കെ ജോലി ചെലർക്ക് അത്രൊള്ളു ചെലർക്ക് പഠിച്ച് പാവപ്പെട്ട സാധാരണക്കാർ- ജോലി ഇല്ലാത്ത അവസ്-
അതെ അതെ അവര് പഠിച്ചിട്ടും ഗവൺമെന്റ് ജോലി കിട്ടാത്ത ആളുകൾ എത്രയോ ഒണ്ട്
അങ്ങനെ നോർക്കുമ്പോ പഠിക്കാതിക്കാ നല്ലേ വെറുതെ അത്ര പൈസയൊക്കെ ചെലവാക്കി നമ്മള് പഠിച്ചിട്ട് ട്ടെന്താ കാര്യം പിന്നെ എന്താക്കാ കുട്ട- കുട്ടിളൊക്കെവിടെ ഇന്ന്ഞാറാച്ചാവുമ്പ വീട്ടിലുണ്ടാവു-
ആഹ് വീട്ടിലൊണ്ട് അവിടെ ണ്ട് മോനുണ്ടവിടെ അവിടെ നാത്തൂന് വന്നിട്ട്- ണ്ട് അപ്പൊ അവരെ മോളൊപ്പം മാറ്റപ്പം മക്കളെത്തോടെക്കെ ആണ്ട് അവര് ആ ഇന്നിപ്പോ ഞായറാഴ്ചാണ്ട് റേച്- ജാത ഉണ്ടി മദ്രസ-
ആഹ് മദ്രാസവതിണ്ടായിട്ട് ആഹ് ആഹ്
പ്പങ്ങനെ ആ അവര് ഇന്നലെ വന്ന്ണു ഇന്നലെ വൈകുന്നേരം വന്നിട്ടുണ്ട് അങ്ങനെ അവധി കിട്ടുള്ളൂ ആ ഇന്ന് പോകും നാളെ ഇനി സ്കൂളും മദ്രസ ഒക്കെല്ലേ ഇപ്പ അങ്ങനെല്ലേ വരാനും കഴിയുള്ളൂ
ആ അപ്പ നാത്തൂനിണ്ടായിട്ടും സ്പെഷ്യലുകളൊന്നും ഉണ്ടാക്കീല്ല
ഷ്യലൊന്നും ഇണ്ടാക്കീല്ല എല്ലാ പ്രാവശ്യം ഇണ്ടാക്കാറുണ്ട് ഇന്നിപ്പം നാത്തൂന്റെ വല്യ- മോന് സുഖില്ല വയറ് വേദന ആയിട്ടിപ്പ അങ്ങനത്തെ ഭക്ഷണങ്ങളൊന്നും കൈ ക്കരുത് പറഞ്ഞ്ണ് അഞ്ചു ദിവസം അതുകൊണ്ട് പിന്നെ അവര്ക്ക് വേറെ കു കുട്ട്യോൾക്ക് വേണ്ടാതെ പിന്നെ നമ്മള് ഒന്നും കൊണ്ടുന്ന് വാങ്ങിട്ട് കാരില്ലല്ലോ വി-
ആ അത് പറ്റൂല എന്താ വയറ് വേദന പനിണ്ടോ
പനിയൊന്നില്ല ഇപ്പൊ കൊറച്ച് ദിവസായിട്ട് സ്കാനിങെടുത്ത കയല് വീക്കന്നാ പറഞ്ഞത് അപ്പൊ ഭക്ഷണം അ ഞ്ച് അഞ്ച്ദിവസത്തിന് കഞ്ഞി മാത്രം കൊടുക്കാന പറഞ്ഞെ പിന്നവര് കയിക്കാതെ പിന്നെ ഞമ്മളിപ്പോ ഒന്നു വാങ്ങിട്ടും
ആ ആ ഏയ് ഇല്ലില്ല ചി ക്കനൊന്നും തീരീം പ
ആ ചിക്കൻ ഒന്നും പറ്റൂ ല്ല ഏത് എണ്ണക്കടികള് ആയിക്കോട്ടെ പിന്നെ കൂടുതൽ ബേക്കറി കാ ര്യങ്ങളോ അതൊന്നും കഴി ക്കരുതറഞ്ഞ്ണ് ഇപ്പം ഇന്റെ മോനെന്നെയാണ് ഇപ്പം ഹോ സ്പിറ്റലിൽ കൊണ്ടുപോയിണ് വയറു വേദനായിട്ട് രാത്രിയായ അവന് അപ്പൊ പോയപ്പോ പറഞ്ഞ് ലെയ്സ് മിഠായികള് അങ്ങനത്തെ ഒന്നും കഴിക്കരുത് അതേപോലെ ഈ ബേക്കറി കടികള് ഞങ്ങപ്പോ എണ്ണയി പൊരിച്ചതാണല്ലോ ഓക്കെ അതൊക്കെ എന്ന് കാലം പൊരിച്ചു വെക്കണായിരിക്കും
അതാണ് ആ ലെയ്സ് ഒന്ന് തീരെ കുട്ടിയോക്ക് കൊടുക്ക
കൊടുക്കരുത് പക്ഷെ കുട്ടികൾക്ക് അതൊക്കെന്നെ പറ്റുള്ളൂ അത് ഓക്കെ അങ്ങനത്തൊക്കെന്നെ കൂടുതലും കഴിക്കൊള്ളൂ
അത് പറഞ്ഞോട്ടേക്കണം വാങ്ങിക്കൊടുത്താൽ ഈ കുട്ടികളും അ തടീന എരുപ്പാവേ വേറെ എന്തെങ്കിലൊക്കെ വാങ്ങി കൊടുക്കാ ലെയ്സ് ഡേ ഏറ്റവും വലിയ കേട് കേതാണ് കാരണം അത് ഇപ്പൊ ഒരു പരീക്ഷ ക്ഷണം തന്നെയുണ്ട് അതിനെപ്പറ്റി ഒരു കരീച്ച പുകയ അടു പ്പത്തിട്ട് തീയിലിട്ട് കരിയിച്ചാന്നക്ക ആ അമ്മാതിരി കേടില്ല സാധനാണത്
അതെ അവർക്ക് രണ്ട് ദിവസം ആയാലും നമ്മള് വാങ്ങിെടുക്കൂല്ല ഒരു ശ്രദ്ധ ഉണ്ടാ പിന്നെ നമ്മളായിക്കോട്ടെ വാങ്ങും അതാണ്
ആ പിന്നെ എന്തൊക്കെയണ്ട് എന്നാ ശരിട്ടോ
ആഹ് എന്നാ ശരി എന്നാ